ഹലോ അല്ല കേക്കുന്നുണ്ടോ ആ കേക്ക്
ആകേൾക്കുന്നുണ്ട് ആ
ശേഷം സുഖല്ലേ
ആ അതെ
പിന്നെ ന വർക്കൊന്നുല്ല
ഇല്ല ഇല്ല
ഇല്ലല്ലേ എന്താ പിന്നെ നാട്ടിലേക്ക് മഴയൊക്കെ ഉണ്ടോ കാലാവസ്ഥ എന്താ അവസ്ഥ
ആ അവിടെ ഏ നല്ല ഇവിടൊക്കെ ഇടിമിന്നലും നല്ല മഴയൊക്കെ ആയിരുന്ന്
നൈറ്റ് ഒക്കെ നല്ല മഴയാണില്ലേ കാലത്ത് മഴ പെയ്യുന്നില്ല അങ്ങനെയല്ലേ
കാലത്ത് ഉണ്ടായിരുന്നു ഒരു ഏഴ് മണിവരൊക്ക എട്ട് മണിവരെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ
അതെല്ലേ ഇവിടെന്നും ഇവിടെ മഴയൊക്കെ തന്നെയാണ് പ്രളയം അത്യാ കൊഴപ്പില്ല പുഴയിലൊക്കെ അത്യാവശ്യം വെള്ളായിരിക്കുണു
ആ അതെ
ഭാരതപ്പുഴയുടെ അടുത്തൊക്കെ ആയിട്ട വീട് നമ്മൾ ഇതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായ സ്ഥല ഭാരതപ്പുഴയുടെ തൊട്ട അടുത്തൊക്കെ ആയിട്ട വീട് പ്രളയത്തിന് വെള്ളം കേയറിയിട്ടേ
അതെ അതെ വീടുകൾക്ക് അവിടൊന്നും പ്രശ്നല്ലല്ലോ
ഞങ്ങളുടെ ഈ ഏരിയൽ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പക്ഷേങ്കില് ഞങ്ങക്ക് രണ്ട് രണ്ട് സൈഡും ഡേയിൻജെറ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കു
ഔ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ
അതെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കില് കൊറെ പേരൊക്കെ എൻറെ വീട്ന്ന് പറയുമ്പോ കറക്റ്റ് പുഴയുടെയോക്കെ ആ ഏരിയയിലായിട്ടാ ഈ തടയണ തടയണൊക്കെ പറഞ്ഞ അറിയില്ലേ തടയെണ മറ്റെ ഉം ഉം അതിന്റെയക്കെ അടുത്ത് ഇത്തായിട്ട് വീടുക അപ്പൊ പ്രളയത്തിനൊക്കെ വീടൊക്കെ വീട്ടിലൊക്കെ പകുതിയോളം വെള്ളം കേയറിരുന്നു പകുതി ആ അക്കളും വെള്ളം കയറി ഞങ്ങളൊക്കെ മാറി താമസിക്ക യിരുന്നു ക്യാമ്പില് പോയില്ല നമ്മുടെ വീട്ട കൂട്ടുകാരനുണ്ട് വീട്ടുകാരന്റെ മൂന്നാല് വീട്ടുകാാര് വേറണ്ട് അവര് വീട്ടിൽ പോയി താമസിക്കായിരുന്നു ഡ്രസ്സ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടില് പെട്ടെന്നായിരുന്നു ഇങ്ങനെ വിളി വന്നത് ഇങ്ങനെ മാറി താമസിക്കണം പറഞ്ഞിട്ട്
ഓക്കെ
ഞങ്ങളുടെ വീടായിട്ടില്ല ആ ഒരു വീട് വില കീറണെങ്കിൽ ആം ഞങ്ങളുടെ വീട്ട വീള്ളം കേയറന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലക്കെ കേയറുള്ളൂ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെരുന്നു മറ്റേ പ്രളയത്തിന്റെ സമയത്തൊക്കെ
ആ ആഓ
അത്യാവശ്യം സൗകര്യ- കാര്യങ്ങളൊക്കെ സർക്കാര് സെറ്റ് ചെയ്തിണ്ടരുന്നില്ലേ വെള്ളയാലും വസ്ത്രങ്ങളായാലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ക്യാമ്പയിനില് സെറ്റ് ചെയ്തിണ്ടായിരുന്നില്ല നമ്മൾക്ക് പിന്നെ അതിന്റെന്നും കുഴപ്പില്ല വീടുകളുള്ള കുടുംബക്കാരെള്ളതുകൊണ്ട് അവിടെ- പോയി താമസിച്ചു അങ്ങനെ
ഇപ്പൊ മഴയിട്ട് ആർക്കും
അതെ അതെ വീടൊക്കെ ഒരുപാട് ഇതായി നമ്മുടെ കട്ടലൊക്കെല്ലേ വീടിന്റെ കട്ടില ജനാല് അതൊക്കെ മരത്തിന്റെ ഉണ്ടായിരുന് ഹാ മാരത്തിന്റെ ഉണ്ടായിരുന്നു അതൊക്കെ മൊത്തം ചെതലൊക്കെ പിടിച്ച് ആകെ നാശായി ഒരാഴ്ച രണ്ടാഴ്ചോളം പിന്നെ നമ്മള് താ വീട്ടില് താമസിക്കാന്നും പോയിട്ടില്ലല്ലോ ഒക്ക ക്ലീൻ ചെയ്തതിന് ശേഷംല്ലേ രക്ഷാപ്രവർത്തകര് വന്നിട്ടും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവിടെ ഓക്കെക്കി ആ അലമാരൊക്കെ ചാ മറ്റേ തുരുമ്പ് തുരുമ്പ് വന്നിട്ട് അങ്ങനെ കുറെ നാശായി പിന്നെ അതുപോലെ കട്ല് ക ടിലിന്റെ അടിഭാഗൊക്കെയില്ലേ
ഉ അല്ല നിങ്ങളെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടൊന്നുംല്ലല്ലോ
ഇല്ലില്ല്യ ന നമ്മുക്ക് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അതു മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അത് മുൻ അതു ണ്ട് മുന്ന തന്നെ പഷേ ഭയങ്കര വെ ഷമായി കാരണം നമ്മളിങ്ങനെ ഇത്രയും കാലം ആ വീട്ടില് നമ്മള് ഇത്രയും കാലം വീട്ടിലിങ്ങനെ താമസിച്ചിട്ട് പെട്ടന്നിങ്ങനെ വെള്ളൊക്കെ കേറീട്ട് നമ്മ നമ്മള് പ്പത് കൺമുമ്പിലിങ്ങനെ കാണാ നമ്മള് മാറി താമസിച്ചു നമ്മളെന്നാലും നമ്മള് വേറൊരു സ്ഥലത്ത് പോയലും നമ്മളൊന്ന് പോയി നോക്കൂലോ അതുപോലെ പോയി നോക്കിയപ്പോ ഭയ വീടൊക്കെ മുങ്ങി മുങ്ങിന്നല്ല ഒരു പകുതിയോളം വെള്ളം കയറിയിട്ട് ഇങ്ങനെ നിക്കാ ആ അവസ്ഥക്കെ ഒന്ന് ആലോയിച്ച് നോക്കിയേ എന്താ ചെയ്കാ ഇന്ന് ഞങ്ങട വീട് മാ ത്രല്ലേ ട്ടോ അപ്ര തൊട്ടപ്രറത്തുള്ള ഒരു രണ്ട് മൂന്ന് വീട്ടോള് ഇതുപോലെ വെള്ളൊക്കെ കയറിട്ടാകെ ഇതായി പിന്നെ തൊട്ടപ്രറത്തുള്ള അതെ അതെ അതൊക്കെ ആലോയിക്ക്‌മ്പ്ളെ ഭയങ്കര പേടിയാ പിന്നെ അതിന് ശേഷാണ് നമ്മ ടെ വേറെ ഒരു പ്ര പ്രളയം വേറെ എന്തൊരു ഉരുൾപൊട്ടല എന്തുണ്ടോ
ആ ആ ഇവിടെ വന്നേടത്തുന്ന് ഈ ഇവിടെ വയനാട് ആ ഭാഗത്തല്ലേ
വയനാട് ഭാത്ത്
ഉം
ഇക്കെ കാണുമ്പോക്കെ ഒരു ഓർമ്മ പറയാ
ഞാ ഓ നിങ്ങക്ക് മ മ കലക്റ്റ് എല്ലാർക്കും അസുഗോം പനീം ജലദോഷം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ
ഏയ് ഇല്ലില്ല അങ്ങനെയ്ള്ള കുഴ പ്പങ്ങളൊന്നും ഉണ്ടായിരുന്നി
ആ ഇവിടെ എല്ലാർക്കും പനിണ്ട് ക്ക ദോശമാവില് ദോശപ്പന ആയ്ട്ടിങ്ങനെ ആ ശീഖല്ല ക്കെ നമ്മള് മുന്നറിയിപ്പ് തന്നതോണ്ട് കൈ
അതിപ്പ ഞാപ്പ അടുത്തൂറി ഇപ്പ അടുത്ത് ഞാനൊരു ന്യൂസ് കണ്ടു മറ്റേ എന്തോ വടക്കക്കെഴി വമ്പ് തമിഴ്നാട് പോയി വന്നിട്ട് വടക്കാഞ്ചേരി ഭാഗത്തുള്ള ഒരു മംഗലം ഭാഗത്തുള്ള രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു പറ്ഞ്ഞിട്ട് കുട്ടികൾക്ക് പ്രതിരോധ ശേഷിയില്ലല്ലോ അപ്പൊ പെട്ടെന്ന് അഗരി ജിയും
ആ അപ്പൊ ഡെങ്കിപ്പനിയ്ണ്ട് അല്ലേ പച്ചരം വീട വീടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി മുട്ട കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക ആ അതൊക്കെ സൂക്ഷിക്ക അതൊക്കെ തന്നെ നമു ക്ക്‌ ചെയ്യാൻ ഭക്ഷണപാനീയങ്ങളൊക്കെ അടച്ച് ഉം കഴിച്ച് കഴിഞ്ഞാലൊക് ക്കെ അടച്ച് വെ ക്കാ ഇപ്പം മഴ
ഉം ഉം
യതോ
അതെ അതെ ഇയാളെന്താ വർ വർക്ക് എ വർക്ക് ചെയ്യുന്നുണ്ടോ
ഓക്കേണോ ന നല്ല ശരി ആവട്ടെ ജീവിതം ല്ല ഇപ്പൊ കേക്കാ
എന്താ അലോ
ഓക്കെ ച്ചേ എന്നാ ഉം